കേക്ക്നില്ലേ?
ആഹ് കേൾക്കാം പറഞ്ഞോളൂ
ന്നട്ട് പിന്നെ യാത്രൊക്കെ പോവാറുണ്ടോ?
യാത്ര ആഹ് ട്രിപ്പ് പോവും. ഹസ്ബൻ്റിന്റെ കൂടെ
ആഹ് ആഹ് നിങ്ങളെങ്ങനെ സ്വന്തായിട്ട് പോവോ ആഹ് ഇപ്പ അതൊക്കെ തന്നെല്ലേ ഇപ്പൊ ട്രൻഡല്ലേ ട്രെൻഡല്ലേന്ന് പറയാ ഇപ്പൊ പോവാതെ ഇരിക്കുമ്പളാണ് പഴൻ പഴേ
ആഹ് അതെ ഇനി ഇപ്പൊ പോവാത്തവരാരും ഇല്ലല്ലോ ഇപ്പ എല്ലാരും ട്രിപ്പ് പോകും
പോണ് വീച്ചെയെറിലുള്ളോര് കൂടെ കൊണ്ടുപോയിറ്റ് ലാസ്റ്റ് ഇപ്പ എങ്ങട്ടാ പോയെ ആഹ് നമ്മളിപ്പോ ഞാനീ വയനാട് പോയി പി ചെറിയ പെരു പറയുമ്പോ അന്ന് എട്ടു മാസ ആയിരുന്നു ഇവനെ പ്രഗ്നന്റ് ആയിട്ട് ആ ഒമ്പത് മാസാകാറായി റ്റത്തെ മാസക്കെ ഡൈറ്റ് ആയിരുന്നു ന്നിട്ട് ഞങ്ങള് പോയി എന്നിട്ട് പിന്നെല്ലാ അത് പറയായിര്ന്നു
ആഹ് ആഹ് ആഹ് ടൈമിലൊക്കെ പോന്നോര് ഇഷ്ട്ടണ്
മിലിയായിട്ട് എല്ലാരും പോവാ
ആഹ് ആഹ് ഓ പോവാതെന്താ വിഷമാണല്ലേ ഹ ഹ അതിനെത ഓ ഇപ്പൊ ഇപ്പൊ എങ്ങനാന്ന് വെച്ച തലേന്ന് നമ്മള് സിംഗിള്ളായിട്ട് ഓരോ ഫാമിലി മാത് മാത്രല്ല നമ്മള് ഫാമിലിയില്ള്ള എല്ലാ മെമ്പേഴ്സും
ആഹ് അപ്പൊ മാമമരൊക്ക പറയും അയ്യോ അന്നാ സമ്മയിച്ചു ഞങ്ങളെന്തായാലും നീ പോരുല്ല പറഞ്ഞിട്ട് ഞാൻ ഞാനി ഇണ്ടാവുല്ല വിചാരിച്ചിട്ട് ഉമ്മ ഇല്ലാന്ന് വെച്ചിന്നു പിന്നെ നോക്കാരി ക്കണ്ടേ പഷേ മക്കൾക്ക് എവിട്ക്ക ഇറങ്ങണേലും ഞാൻ വാണം അപ്പൊ പിന്നെ ഞാന് ആ പേരും പറഞ്ഞ് ഞാ ൻ പറഞ്ഞ് നമുക്ക് പോവാം അപ്പ പിന്നെ വണ്ടിക്കല്ലേ എല്ലായിടത്തും ഹോസ്പിറ്റല്ല് ഉണ്ടല്ലോന്ന്
ആ ഹാ ഹാ പിന്നെ ഒരു രസാണ് ഒരു ഓർമ്മ
ആ അത് തന്നെ ഇപ്പൊ ഫോട്ടോസൊക്ക കാണുമ്പോളേ ഞാന് മോനോട് പറയും നമ്മള് ഈ ആദ്യവായിട്ട് വയനാട് ഓ ഇല്ലടാ എനിക്ക് വയ്യ
അതെ
മറ്റവരൊന്നും അങ്ങനെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവനോട് ഇങ്ങനെ പറയും ഒറ്റക്ക് ഇരുന്നിട്ട് ഞങ്ങള് ഇങ്ങനെ വർത്താനം പറ
ഉം ഉം വയനാട്
ഉം പഷേ ഒന്ന്‌ണ്ട്ട്ടോ ഇ നടക്കാന് കൊ റേയുള്ള കാരണേ അതൊരു റിസ്കായിരുന്നോ ഉയരങ്ങൾക്കൊന്നും കേരളെക്കെ ഒഴിവാക്കി ഈ
ഉം ഉം ഉം ഉം ഇപ്പം പിന്നെ ഫാമിലി ഉം ഉം ഫാമിലിടെ പോലെ തന്നെ നമ്മള് കൂടെ പഠിച്ച പ്ലസ് ടു ഫ്രണ്ട്സ് ഡിഗ്രി ഫ്രണ്ട്സ് ന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു ഇപ്പ ട്രെൻഡ് ആയി വന്നിട്ട്
ഇനി മോൻ വൽതാവട്ടെ ഞങ്ങള് പ്ലാനിടെ എപ്പളും എല്ലാരും കൂടി ഒരു അഞ്ചെട്ട് ആളുണ്ട് ഞങ്ങള് ഒ ഒപ്പം പഠിച്ചവരു കോടാക്ട് ഉള്ളത് കേട്ടോ കോൺണ്ടാക്റ്റ് എപ്പോഴും കോണ്ടാക്ട് റ്റുള്ള അഞ്ചട്ട് ആൾ ഉണ്ട് ഞങ്ങള് അപ്പൊ എപ്പളും ഇങ്ങനെ വിചാരിക്കും ആ പക്ഷേ പേ അങ്ങട്ട് നടക്കണില്ല ഒരാൾക്ക് ഒഴിവി വിട്ടുമ്പോ ഒരാൾക്ക് ഒഴി വിട്ടൂല്ല
ആ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ കുട്ടികൾക്ക് അസുഖോ അല്ലെങ്കില് ഹസ്ബന്റിന് അങ്ങനെ എന്തെ
അവർക്ക് ഇവിടെ ഇക്കക്ക് കെ ഴപ്പല്ല പെയ്ക്കോ പറഞ്ഞു. എന്താ മക്കളെ ഇക്ക അങ്ങനെ പോ ഒക്കെ കൂടെ പോകാ ഇ പറഞ്ഞു ഒരുപാട് ലോങ്ങൊന്നും പറ്റൂല്ല എന്നാലുംക്ക് അങ്ങനെരാഗ്രഹം ഉണ്ടെങ്കി ളിന്ന് പറഞ്ഞിട്ടോ. പക്ഷെ ഇഴഞ്ഞപ്പോ മോ ഇതാവാതെ നടക്കൂല.
ആഹ് ഇനിയിപ്പോ മോന് വരിതാവുന്നല്ലോ.
ആഹ ആ ശരിയാ ആഹ എന്നിട്ട് ഇങ്ങനെ പറയും പെണ്ണുങ്ങള് ഇങ്ങെ ഇങ്ങനെ ഓരോന്നും പറ
ഇ ഹൗസ് ബോട്ട് അതൊക്കെ ഇണ്ടാവും ചെറിയ ആ
വെറുതെ എവിടെ ടൗണക്കെ എല്ലാരും കൂടിയും ടൗണക്ക് ഇറങ്ങി ഒരു ജൂസ് കഴ്ച്ച് എന്തേനി ഹ ഹ അങ്ങനെ പ്ലാനിക്കി രണ്ടു അങ്ങനെ പോയി. എന്നിട്ട് അവിടുന്ന് പോവുലെ ട്ടോ ഇക്കാക്ക് കൊഴ്പ്പില്ല പക്ഷെ മറ്റേ ഉമ്മാര്ക്കൊന്നു അങ്ങനെ പറ്റൂലല്ലോ
ആ അതെ അവര് പഴയ ആൾക്കാരാന്നല്ലോ അവർക്കതത്ര
ആളാണ് അതികോം പ്ലാനിട
ഉം എന്നെ പിന്നങ്ങനെ സമ്മതിക്കൂല പോവാൻ സമ്മതിക്കേല
ആ
ഹസ്ബന്റും പോവില്ല ഹസ്ബന്റും ഒറ്റക്ക് പോവില്ല
ആ ആ പോവണ്ട ഒരുമിച്ച് ആ ഞങ്ങള് ഞങ്ങള് മത അത്രായിട്ട് അധികോം പോവാ ഇക്ക ഞാന് കുട്ട്യോള്, അങ്ങനെ പോവും എപ്പളും പോവും എല്ലാ ഒരുവിധം എല്ലാ സണ്ടേ ഇറങ്ങും. ഞങ്ങള് പൊറ്ത്ക്ക് ക്ക്
അതെ അതെ അതെ അതെ ഒന് ഇവിടെ
പിന തൽക്കാലം
ആ ഇവിടെ അടുത് എനിക്ക് വീടിന്റടുത്ത് ബീച്ചുണ്ട്.
ആ ആ അപ്പൊ നിങ്ങക്ക് സുഖാണ്
ഉം സുഖാണ് ബീച്ച്ന്ന ന്ന് പോവാന്ന ദൂരേ ഉള്ളൂ.
അതല്ലേ
ഉം അപ്പൊ നല്ല സുഖാണ്. ആ ആ ഈ ടൈമിന് പോവാ പറ്റില്ല ആ ഇത് ഇങ്ങനെ മറ്റേ നമ്മളെ സുനാമി ഇല്ലായ്ര്ന്നോ ആ ആ സുനാ മി ഇല്ലാര്ന്നോ സുനാ യ്കൊകെ അവിടെ തൊട്ടടുത് ത്ത് ഒയ്ഞ്ഞു പോവൊക്കെ ചെയ്തിട്ടുണ്ട്.
അതല്ലേ ആ വെള്ളം കേറുന്ന ഏരിയ ആവൂല്ലേ.
ഛന് തൊട്ടടുത്തല്ല
അല്ല എന്നാലു ഒരു പേടി ഓ എത്ര മീറ്റർ വരെ ഉള്ള വീടൊളെ കൊഴപിക്കാണ്
ആ അതെ അതെ ആ അതെ അതെ ഇവിടെ ഒയ്പ്പിച്ചിട്ടൊന്നില്ല പക്ഷെ ഇവിടെ തൊ ടം ഞങ്ങള് അങ്ങ്ട്ടെളളവേറെ വീടുകള് ഒയ്
ഒഴിപ്പിച്ചിട്ടുണ്ട്. ആ ശരി പിന്നെ അറിഞ്ഞും കൊണ്ട് നമ്മള് റിസ്ക് എടുക്കണ്ടല്ലോ. അല്ലേ?
ആ അതെ ഇത് വെള്ളാണല്ലോ? എന്താ
ആ എങ്ങനെ വരുന്ന് അറിയില്ലല്ലോ ഇപ്പൊ ഇവിടൊക്കെ തന്നെ എന്താ പറയാ ഒരു മൂന്നാല് ദിവസം ഇപ്പൊ നല്ല വെയിലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം രാ നല്ല മഴ നിക്ക രാവിലെ വരെ നിന്ന്ട് പെയ്ത് കിണറൊക്കെ അടിയായി കിണറൊ പ്പൊ ഫുള്ളായി
ആ അങ്ങനെയാ സംഭവിക്കാ. അതല്ലേ പെട്ടന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യല്ലേ ചെയ്തത് ഇപ്പൊ. നല്ല വെയില് വന്നൊണ്ടിരിക്കുന്ന സീസണില് പെട്ടന്ന് ആഹ് അതെ പെട്ടെന്ന് മഴയാ പെട്ടെന്ന് മഴയായി. അതാണ് പറയുന്നത് പിന്നെ ഇപ്പം കെണറൊ ഒക്കെ വറ്റിക്കൊണ്ടിരിക്കുന്ന കെ ണറൊക്കെ പെട്ടെന്ന് വെള്ളം
പെട്ടെന്ന് വെള്ളം നറഞ്ഞു. ആഹ് അങ്ങനെ വരുമ്പളാണ് നമ്മളത് പേടി നമുക്ക് പേടി നമ്മള് രാവിലെ ണി ക്ക്യഉണ്ടോ ഇല്ലേന്ന്ള്ളത്
ആഹ് അതെ അതെ അതല്ല മെറ്റേ ഈ മല മു മലഞ്ചെരുവിലൊക്കെ ഉള്ള ആൾ
ഉം ഇവടെ ഇക്കാക്കൊക്കെ ഷോപ്പ്ന്ന് ടൂ ആഹ് ടൂറ് പ്ലാൻ ചെയ്തായിരുന്നു. പോണേന്റെ ത അന്ന് തലേ ദിവസം ഉച്ചക്ക് ഒരു സൈറൺ വന്ന്. അലർട് ആണല്ലോ എല്ലോട്ത്തും. പ്പൊ എല്ലാരെ ഫോണിക്കൊക്കെസ് കയറനാട് വന്നു. അയ്ല് ടൂറൊക്കെട് ക്യേൻസലെയ്തു.
അഹ് ആഹ് ഈ ഈ സീ ഈ
ട്ടോ ഇവി
ഉം പക്ഷെ ആ ടൈമിന് പൊറത്തു പോകുന്ന ഭയങ്കര റിസ്ക്കാണ്.
പക്ഷെ പൊറത്ത് എവിടെ കുടുങ്ങും എവടെ ഇണ്ടാവും നമുക്ക് പറയാൻ പറ്റൂലല്ലോ
ഇന്ന് തന്നെ ഇന്ന് തന്നെ രാവിലെ നല്ല മഴയായിരുന്നു. ഒരു പത്ത് മണി വരെയും നൽ നല്ല മഴയാ പെട്ട് പെട്ടെന്ന് ഇതാ ഇപ്പ നല്ല വെയില് ഉം അലക്കിയതൊന്നും ഉണങ്ങൂല അതാ പ്രശ്നം
സ്ട്രോങ് മഴ ഇണ്ടായിട്ടില്ല പക്ഷെ മഴ പെയ്തു പക്ഷെ ഇപ്പൊ തിളക്കുന്ന വെയില് കണ്ടിട്ടുണ്ടെങ്കിൽ
ആ ഇപ്പ നല്ല ആ ആ അതെ ഇപ്പൊ നല്ല വെയില് പൊറത്തിറങ്ങാൻ വയ്യ ആ അതാണ് രാവിലെ
ദേഷ്യാണ് മഴയല്ലേ ഇപ്പൊ ഉണ്ടാ പറയും പക്ഷെ കൊറച്ച് കഴിയുമ്പ വെയില വെയിലാണ് കൊറച്ച് കഴിയുമ്പ
പിന്നെ പണ്ടത്തെപോലെല്ല ഇപ്പോ മഴ പെയ്യു ഴേ രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴേക്കും കളക്ടർ അവധി കൊടുക്കും
ഉം ഉം പക്ഷെ എന്താ വച്ചാല് വലിയൊരു കാ ആവശ്യ നേരത്ത് കിട്ടൂല്ല എന്നാ അനാവശ്യ നേരത്ത് ലീവയിക്കാരാം ആ ലീവ് കൊടുത്തന്ന് വെയിലാവും
ആ പണ്ട് നമ്മളൊക്കെ മഴയത്ത് നനഞ്ഞു കുളിച്ചു ഡ്രസ് മൊത്തം നഞ്ഞിട്ടൊക്കെയായിരുന്നു സ്കൂളി പോയിക്കൊണ്ടിരുന്നേ എന്നിട്ട് അത് എന്നിട്ട് അവിടെ എത്തി ഡ്രസ്സ്‌ പിഴിയ ഇവിടെ ഡ്രസ്സിന്റെ ഭാഗം പിടിച്ചു പിഴി ഞ്ഞ് ബെഞ്ചിമെലെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് അയ്യോ ആ അതൊക്കെ നല്ലൊരു ആ നനഞ്ഞിരിക്കും
പൊട്ടുമ്പം കണ്ട് പേടിയാവും നനഞ്ഞിട്ടല്ലോ ഓൾറെഡി നമ്മള് ഇരിക്കണത് അപ്പൊ പിന്നെ ആത് പേടിയക്കാവും മഴ ഇടികൂടി കാണുമ്പോ വീട്ടീക്ക് എത്തണല്ലോ കൊട കോടോക്കെ മലർന്നിട്ട് കോട പിടിക്കാന്
ആ അതെ അതെ അതെ അതെ നല്ല രസായിരുന്നു അന്നൊക്കെ ആ എത്ര മഴയായിരുന്നു നമ്മെളെ
അമ്മ പറഞ്ഞയക്കും ഓ ഒറ്റക്കല്ലേ വീട്ടീന്ന് പിന്നെ വൈകുന്നേരത്തെ ഒരു ഇടിണ്ടല്ലോ അത് പേടിച്ചിട്ട് പകതി തു വരോ രക്ഷിതാക്കൾ
ഉം ആ അതെ സ്കൂളു മുടക്കിട്ടൊന്നും ഒന്നും ഇല്ല ആ
എന്നാലും അത്ര റിസ്ക് എടുത്താലും സ്കൂളും മടക്കിയിര്ന്നില്ല ഇപ്പൊ നമ്മള് വണ്ടി സ് സൗകര്യം
ആഹ് എല്ലാം ഇണ്ട് അപ് അതാണെങ്കിലോ മ ഒരു ഒരു ദിവസത്തെ മഴ തുടർച്ചയായി പെയ്താല് പിന്നാ ലീവ് പ് പിന്നെ സ് അ ഉസ്കൂള് ലീവ്
ഇപ്പൊ സുഖാണ് മക്കക്ക് പക്ഷെ അന്നത്തെ രസല്ല ഇപ്പളെ അതാണെ അന്ന് അങ്ങനെയെക്കാ ഇല്ല ആ ഒരിതൊന്നും ആ ഒരു ഫ്രണ്ട്ഷി ഇപ്പൊ ഒന്ന് ഇപ്പ
ആന്നാന്ന് പിന്നെ പോകുന്ന ഈ ഞ ഞങ്ങളും പറയും ഞാനും ഹസ്ബൻ്റും പറയോ പാ നമ്മളെ ആ ഒരു
ആ ഒരു രസൊന്നും അവരിക്കില്ല നമ്മളതില് പറഞ്ഞാൽ തന്നെ അവരെന്താ പറയോ പഴഞ്ച കാര്യം പറയും അവര് പക്ഷെ ആ പഴഞ്ചറിന്റെ ടേസ്റ്റ് ഇവര്ക്ക് അറിയാഞ്ഞിട്ടാണ് ഞാനിപ്പ അടുത്തപണി മോളോട് പറഞ്ഞു ഞങ്ങള് തല്ലൂടും അപ്പ തന്നെ സെറ്റ് ആവും ഒരു ദേഷ്യവും കാര്യവും ഒന്നും ണ്ടാവൂല തല്ലൂടിയ തന്നെ ഓർമ്മ ഉണ്ടാവൂല ഇപ്പ അങ്ങനെയല്ലല്ലോ നിങ്ങളന്ന തെറ്റിയിട്ടുണ്ടെങ്കി പിന്നെ ഫ്രണ്ട്സോളോട്ട് മിണ്ടൂല പിന്നെ ആ ഫ്രണ്ട്സിനെ വിട്ടൊം പിന്നെ വേറെ ആൾക്കാരായി എന്നൊക്കെ പറഞ്ഞു
ആ
ശരി
ഓ ശരി ശരി